ഓ ഹലോ ആഹ് എന്തൊക്കെണ്ട് വിശേഷം
ഒക്കെ നല്ലഹ്
ബിസി ആണോ തെരക്കിലാണോ?
അല്ലല്ല വല്യ തെരക്കൊന്നുല്ല മക്കള് വന്നില്ലല്ലോ
ആഹ് വന്നില്ലല്ലോ വരാനാണേല്ലേ ഒള്ളൂ ല്ലേ
ഉം ഇങ്ങളെന്താ എടക്ക് ടിഷൊക്കെ ണ്ടാക്ക
നമ്മള് ബിരിയാണി, കഫ്സ മന്തി ഇതുവരെ ഇണ്ടാക്കി നോക്കിട്ടില്ലട്ടോ ഇല്ലല്ല ല്ല അമ്മള് വെക്കും
ഫോണിലൊക്കെ നോക്കി വെക്കും ബിരിയാണി അത് നമുക്ക് പാസയതാണ്
ആഹ്
ട്രൈ ചെയ്യും ക്ഷേ സ്ഥിരായിട്ട് ഇണ്ടാക്കണം എന്നാ പിന്നെ സ്ഥിരായിട്ട്ണ്ടാ ക്കാണെങ്കില് നമ്മക്ക് ഇതാവും എയ്മാവും അമ്മള് സ്ഥിരായിട്ട്ണ്ടാ കുല ബിരിയാണിന്റെ അത്ര എയ്മായില്ലന്ന് ന്നാത്രം
അതെ ആഹ് ആഹ് അങ്ങനെന്നെ ഞാന് ബിരിയാണി ഇണ്ടാക്കും അല്ലാത്തൊന്നും ഇണ്ടാക്കൂല
ഏഹ്
വെല്ല്യേ ധൈര്യല്ല ഇത് വരെ ഇണ്ടാക്കി നോക്കിട്ടില്ല
അത് ശരി മ്മ് വെക്കേഷല്ല് ടൂറൊക്കെ പോയിന്നോ?
ഇല്ല എവിടക്കും പോയിട്ടില്ല
അതു ശെരി
ങ്ങള് പോയിരുന്നാ
ഇല്ല പോണം പോണോനിങ്ങനെ പറഞ്ഞുന്നല്ലാതെ എവിടെയും എത്തീല ഒന്നോക്കുമ്പോ ഒന്നോക്കൂല ഒന്നോക്കുമ്പോ ഒന്നോക്കൂല ങ്ങനെ സാഹചര്യം ഒത്തുവരൂലേ അപ്പൊ ങ്ങനെ പോണ പോണങ്ങനെ പറയിനങ്ങനെചെല പ്പോ നമ്മക്ക് ഒക്കുമ്പോം വേറെ കാര്യത്തിന്തെലും ബുദ്ധിമുട്ട് ണ്ടാവും ങ്ങനെ പോയില്ല ഫാമിലിയൊക്കായിട്ട് പോവണം അതൊക്കെ നല്ല വൈബണല്ലേ
അതാണ് ഫാമിലിയായിട്ട് പോണം
പിന്നെന്താ നിങ്ങള്. ഞാൻ അ ഇഞ്ഞി പോവൂല ആദ്യം പോവണ്ടിനു. സ്ക്കൂളും മദർസൊന്നുംല്ലേ നും. അന്ന് പോകണ്ടിനു ഇനി പോകല്. കണക്കന്നേക്കാരം ഇനിയിപ്പോ ഒരാൾക്ക് വെള്ളിഒഴിവ് ആകുമ്പോ അന്ന് മദ്രസ ഉണ്ടാവും. ശ നി ഞായറും സ്കൂളുള്ള അന്ന് അങ്ങനെ. വെള്ളി സ്കൂൾ ഉണ്ടാവും അങ്ങനെയിരിക്കും അപ്പൊ പിന്നെ.
അതാണ് ഞാൻ എവിടക്ക് വിരു നിക്കാനും പോവാൻ കഴിയൂല്ലല്ലോ.
ഉം ഉം.
വിരുന്ന് പോകാനും കഴൂല ഒന്നിനും കഴൂല. ഇപ്പൊ ആ പെുന്നാൾക് ഇപ്പൊ മൂന്നാല് ദിവസം ലീവ് കിട്ടുണ്ട് അതായി.
ആഹ് പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ എടുത്തുന്നോ പെരുന്നാൾക്ക്.
ആഹ് എടുത്തിരുന്നു. എന്തേലും.
ങ്ങണ്ട് ആഹ് ഡ്രസൊക്കെ എടുത്തീനു. സ്കൂൾക്കുള്ള പുസ്തകങ്ങളും ബാഗുകളക്കെ വാങ്ങീല്ലേ.
ആ അത് ടെക്സ്റ്റ് ബുക്ക്കെ സ്കൂള്ന്ന് കിട്ടൂലേ.
ആഹ് നോട്ട് ബുക്കും ബേഗും.
നോട്ട് ബുക്ക് ബാഗ് ആ അതൊക്കെ വാങ്ങി. ഓ ഇഞ്ഞി ഒരാളത് ഉണ്ട് പൊതിയാന്. അത് കഴിഞ്ഞു പൊതിഞ്ഞ്.
നിങ്ങളെല്ലാരതുംപാട് ഏകദേശം കഴിഞ്ഞ് പോയി വാങ്ങ.
ആഹ്.
വാട്ടർ ബോട്
അല്ലല്ല ഓരോരുത്തരുടെ ടൈമ് പറയലാണെല്ലോ. ആഹ് അങ്ങനെ ആഹ് ആഹ് ഒരാൾക്ക് മതി വാട്ടർ ബോട്ടിലൊക്കെ.
ആഹ് ഒരാൾക്ക് മതിയാവൂലെ.
ആ കൊറ ആഹ് ആഹ്. അതൊക്കെ ഒരുമിച്ചാ വാങ്ങോളൂ.
അത് ശരി.
മക്കള് കളിക്കാനൊക്കെ പോവോ.
ആഹ് ഒക്കെ വലിയ മക്കളായിന്. ഒന് ഉം.
ഉ ഉ എന്താ ഫോൺ മേലൊക്കെ കളിക്കോ.
കളിക്കാനൊക്കെ പോവും വാ പിന്നെ ഉ പോണില്. കളിക്കും ഫോർവെൽ. വല്യോൽക്ക് പിന്നെ ഫോൺ തന്നെ എപ്പോഴും കിട്ടിയാലും ണ്ടാവൂല കൊടുക്കുള്ളൂ. ഉം മറ്റോല് പിന്നെ ഉം.
ആഹ് ആ.
ഓൽക്ക് എപ്പഴും കിട്ടിയാലും ഓൽക്ക് കോളാണ്.
ആക്ക ശേരിയ.
ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്നില്ലേ ഇനിപ്പോ ഇതുവരയൊക്കെ നല്ലോണംക്ക കണ്ട് ഇനിയൊന്നും കൂടി കുറക്കണംന്ന്റിയാ. ഒറ്റ ഒഴിവും ഉണ്ടാവില്ല മദ്രസ് ഇവിടെ.
അയിന് വന്നാലെ ഞാൻ ഇന്ന് കണ്ടിട്ടില്ലാർഞ്ഞാടാ വരിയാ. സ്കൂള്ത്ത എഴുതിമ്പോളല്ലേ ഞാനിന് കണ്ടിട്ടില്ലന്നറിയ.
ആഹ് അങ്ങനെ കൊടുക്കല്ല ആ സ്കൂൾ പൂട്ടിന് ആ ഒരു കാമണിക്കൂർ പറഞ് ഒരു അര മണിക്കൂറൊക്ക കൊടുത്തിനു.
അങ്ങനെയല്ല സമയം വെച്ചറിയാനും കൊടുക്കല് ഫോണ്.
ഇന്നലെയന്നും ചോദിച്ചില്ല ഇപ്പൊ സ്കൂള് തുറന്നാ പിന്നെ. തരൂല എന്ന് പറഞ്ഞിന്ന് അതുകൊണ്ടയിരിക്കും ഇന്നലന്നും ചോദിച്ചില്ല ഇനിയിപ്പ എപ്പോഴാണ്അവ ചോദിക്കല്.
ആ
ഉം
ഉതന്നെ
അ
അല്ലെ കൊറോണ വന്നതിനശമാണല്ലോ
ആഹ കൊറോണ വന്നതിന്റെ ശേഷാണ് ഈ ഫോണിന്റെ ഉപയോഗൊക്കെ കൂടിയത്
അതന്നെ
അതാണെങ്കിൽ നല്ലൊരു പിന്നെ എന്തിനും പറ്റും ഫോണ് കാരണം ഇനിപ്പ മക്കൾക്ക് എന്ത് ശീലകൾ ഉണ്ടെങ്കിലും അതാണ് കൊടു ഫോണാണ്ട് കൊടുത്താ അതാണ്ട് മാറും
കഴിക്കാത്ത ഭക്ഷണം വരെവ കഴിക്കേ
ആഹ് കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടികളായിക്ക് ഫോൺ കൊടുത്താല അങ്ങനെ
അതാണ്
ഭങ്കര നല്ലൊരു ട്രിക്ക ആാണ് ഫോണെ അറിയ എന്ത്ട്ടാലും ഉം അത വാങ്ങിയ ദേഷേക്കാറ്
ആഹ് അതല്ലേ അഡിറ്റ ആയാലും പ്രശ്നാണ്
ആ അഡിറ്റ് ആായാലും പ്രശ്നമാണ്
അതാണ് കൊറോണ വന്നതിന്റെ ശേഷനല്ല സോഷ്യൽ മീഡിയന്റെ ഇതൊക്കെ കൂടിയത് അലേ?
ഉം ഫോണല്ലാതെ പറ്റൂല ഫോൺ നമ്മുക്ക് വേണാണ്
അതാണ്
പിന്നെ ചില കാര്യങ്ങൾക്ക ഉപകാരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ്സ് അങ്ങനെ കാര്യാങ്ങളൊക്കെണെങ്കിൽ അയിന് ഒക്കെോ ന ഉപയോഗംണും
ആഹ് അതന്നെ
ബിസിനസ്സക്കെ?
ഗുണവുണ്ട് ദോഷവുണ്ട്
കൊറേ ആൾ
ആ ആഹ
ക്ക് പെട്ടെന്ന് ആഹ് ദോ സൗണ്ട് പെ പോസ്റ്ററെക് പോസ് കരേൺ
ഓഹ് പിന്നെ
പവിടിവിട്യേക്കെ വെച്ചാലല്ലേനി ഓരോ കൺട
പൈസ മൊടക്ക് കൊറേണ്ടാവയേ ങ്ങനെആവുമ്പളേ ഇങ്ങൻത്താവുമ്പോ വെല്ലാ പ്രശ്നല്ലല്ലോ
ആഹ് എത്ര പണം കൊർഞ്ഞ ആൾക്കാർക്കും ബിസ്നസക്കെ തൊടങ്ങാം ദര്യണ്ടായാലൊക്കെ കൊറച് ഉം അതെ ചെർ ചെറിയ രീതീല് തൊടങ്ങീ ങ്ങാണ്ട് നമ്മക്ക്ങ്ങനെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ട്ങ്ങനെ കേറി കേറിങ്ങനെ വന്ന അങ്ങനെ ക്ക തൊടങ്ങാ ഷേ നമ്മളെ ഒന്നും തൊടങ്ങൂലാന്നൊള്ളു അയ്നാദ്യം ധൈര്യക്കെ വേണം തൊടങ്ങണം തൊടങ്ങണം ന്നൊക്കെ വിജാര്ച്ച് ഷേ തൊടങ്ങൂലന്നൊള്ളൂ പൂതിയൊക്കെണ്ടാവും
ഫസ് അയ്മത്ത്ണില്ലലേ
ഉം ഉം അതന്നെ അമ്മള് ഇങ്ങനെ
രാള് വേണം
ഒരാളുങ്കൂടി വേണന്തസപ്പോട്ടിന് നമുക്ക് ഒരാളുങ്കൂട്യക്കെ വേണം
നടപടി വേണം പ എന്തെങ്കിലുക്കെ തൊടങ്ങാ
അങ്ങനെ തൊടങ്ങണംന്നൊക്കെ പറഞ്ഞീന്നു ഉം ക്ഷെ പിന്നെന്ത തൊടങ്ങിയില്ല ഞങ്ങള്ങ്ങനെ ചെർതായിട്ട് ഞങ്ങള് ഫ്രീ യായ്ട്ടൊരു ടൈലറി കോച്ചിങ്ണ്ടായിനി അങ്ങനെ അയിന് പോയിനി അയിലെല്ലോംന്നു ല്ലേനി ആഹ് പഞ്ചായത്തിന്റെ കീഴില അങ്ങനെണ്ടായിന്നു അയ്നിപ്പോയിന്ന അന്നങ്ങനെ തൊടങ്ങണംന്നൊക്കെ പറഞ്ഞീന്നു പിന്നെ തൊടങ്ങീല അന്നാന്ന് തൊടങ്ങീ ക്കാണ് ചങ്കീർ കാര്യാര്ചാല് നഷ്ടന്നെ ന്നൊന്നാമത് ന്താറിയോ അറിയോ അന്നൊക്കെ എല്ലാരുംപാടെ തൊടങ്ങുമ്പോ അത് റൂമൊക്കെ വാടകേ കക്കെട്ക്കുമ്പോ
ആഹ്
നല്ല സഖ്യവരും പക്ഷെത് നമ്മള്ഒറ്റ ത്‌ തൊടങ്ങാണെങ്കി യമക്ക് വീടിന്റെ ഉള്ള്ന്നന്നെ ങ്ങനെണ്ടാക്യായാണ്ട് യമ്ക്ക് സ്റ്റാറ്റസൊക്കെ വെച്ചാണ്ട ങ്ങനെ ഓൺലൈനായിട്ട് അങ്ങനൊക്കെ തൊടങ്ങാകയ്യണം പക്ഷെയ്നുമാണം അത്യാവശ്യര് ധൈര്യം കാര്യങ്ങളൊക്കെ
അയിനെൻക്കൊക്കെ ഞാനടിക്കും പക്ഷെ ഒരാളെ അളവ്ട്ത്താണ്ട് അടിക്കാൻ ൻക്കറീല
അയ്ൻക്കുങ്ങനെന്നെ അറിയാഞിട്ടല്ല ധൈര്യക്കുറവ്
പിന്നെ ഡ്രസ്സ് ഓല് കൊണ്ടോ അളവിന്ള്ള ഡ്രസ്സ് കൊണ്ടന്നാല് അടിച്ചൊട്ക്കും അങ്ങനെ അടിശ്ശൊട്ക്കു അല്ലാതെ ഓലെയമ്മളെ ഒരാള് വന്നാണ്ട് ഓലെ അളവ്ട്ത്താണ്ട് അടി ക്കലാ അങ്ങൻക്കറില
അഹ് ശരി അങ്ങനെ അങ്ങൻന്നെ അമ്മൾക്കഅങ്ങനെ അങ്ങനെ അമ്മക്കന്നെ കൊറേ അടിച്ചാലാണ് യയ്മാവാന്ന്
സ്രമിച്ചാ കയ്യും ശ്രമിക്കാഞ്ഞിട്ടാണ് ഉള്ളില ല്ലലൊരു ഭയം പർണാമാതിരി നന്നാവോ തെറ്റോ അങ്ങനെര്‌ ത്ണ്ടല്ലോ അതാണ്
അതാണ് നന്നാവത്ത അഥവാ ഒന്ന് കൊള്ളാതെ ആയാലോ എന്നൊക്കെ തോന്നും
ആഹ് അതന്നെ
അങ്ങനെ തൊ ഒരു ധൈര്യം വേണം ആദ്യംതന്നെ എങ്ങനെന്ന് വച്ചാല് അതിന്‌ നമ്മ കുറേ കുറേ ചെയ്ത് എക്സ്പീരിയൻസ് വേണം ഇപ്പ ഈ തയ്യൽ തന്നെ അതില്ലാത്ത കൊണ്ടാണ് ഉള്ള പ്രശ്നം നമ്മളിപ്പോ നമ്മളേന്നെ - കുറേ ശീല വാങ്ങിയാണ്ട് ഇങ്ങനെ തയ്ച്ചു നോക്കിയാല് നല്ല എക്സ്പീരിയൻസ് വാങ്ങണ്ടേ തയ്ക്കണ് ഉം ആദ്യം നമ്മുക്ക് നല്ലോണ്ണം ചെയ്തു നോക്കണം അതിന് അങ്ങനെ വെറുതെ ശീല വാങ്ങി അടിച്ച് നോക്കാനൊന്നും
ഞാനെ കോട്ടന്റെതൊക്കാണ് പിന്നെടുക്ക അല്ലാതെ കൊഴിഞ്ഞ ശീലൊക്കെ എനിക്ക് വെട്ടാൻ ഒരു ധൈര്യം ഇല്ല
ആഹ് അത് ചിലപ്പോ
ആഹ് അഥവാ അതായാലോന്നുല്ലര്
ഉം അങ്ങനെ തന്നെയാണ്
അതാണെ
അന്ന് അന്ന് ക്ലാസിന് വലിയൊരു ധൈര്യം ഒക്കെ തന്നെയായിനി ആഹ് നമ്മള് അന്ന് അവിടെ ഫ്രീ ആയിട്ടുള്ള കോച്ചിങ്ങ് നമ്മള് തന്നെ സ്വയം വെട്ടണതൊക്കെ മറ്റുള്ള കുട്ടികളുടെ കണ്ടാണ്ട് അല്ലാതെ ടീച്ചറ് വെട്ടിയതൊന്നുല്ല അവിടെ ഒന്ന് ആഹ് അതൊക്കെ മറ്റേ ഈ നമ്മക്ക് ആവശ്യ ഇല്ലാത്ത കുറേ ഉണ്ടാവും ഇങ്ങനെ ഈ അടികള് സീമുകള് എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ല ഇങ്ങനെ ഓരോത്തിന്റെ അടികളക്കെ ഉണ്ടല്ലോ അങ്ങനെത്തൊക്കെ കാര്യങ്ങളൊക്കെ ഇനി ആദ്യക്കെ
ആഹ് ആഹ്
ഉം
അല്ല പഠിച്ചിട്ട് കാര്യാണ് പിന്നെ നമ്മളത് കീറീതും നമ്മളെ മക്കളതൊക്കെ അടിക്കാലൊ
ഉം
അത് മറ്റുള്ളോരടുത്തേക്ക് കൊണ്ടുപോണ്ടല്ലോ കിട്ടിയാലാ ടൈലറിങ് കിട്ടിയാല് നല്ലൊരു ഇതാണ് ഉം
എന്നാ പിന്നെ എന്താ തിരക്കായി മക്കളൊക്കെ എത്തി എന്നാ മക്കളൊക്കെ എത്തി തിരക്കായി എന്നാ ഞാൻ വെക്കാട്ടോ
ഓ ഓക്കേ ഓക്കേ ഓക്കേ